കേക്കാമോ?
ക്കാം കേൾക്കാം സു സുഖാണോ?
കണ് സുഖ
ഓ സുഖായിട്ടിരിക്കുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടോ?
മഴ? ഗംഭീര മഴ നടന്നൊണ്ടിരിക്കുവ.
ആണോ? നമുക്ക് അതെ തന്നെ. ഇപ്രാവശ്യം ഇന്ന് ഉണ്ട്. ഇപ്പം കേരളം മൊത്തം മഴയാ തോന്നുന്നു. ഇന്നലെ
ആഹ മൊത്തത്തില് മഴയാ ഒരാഴ്ച വലിയ കുഴപ്പയില്ലാതെ നിന്ന തായിരുന്നു.
വല്യ കൊഴപ്പമല്ല ഒരാഴ്ച നല്ല ചൂടായിരുന്നു. ഉം മഴല്ലേ പിന്നെ നല്ല ചൂടാണ്.
ഇനിയിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിന്നിരിക്ക. കാരണം തുണി യൊണക്ക കിട്ടാൻ ഭയങ്കര പാട്. അ ഉള്ളതല്ലേ യൂണിഫോം ഒക്കെ ക്കൊണങ്ങാൻ ഭയങ്കര പാടാ. ഉം ഉം ഉം പിന്നെ എന്താക്കെ ആഹ് ഉണ്ട്ണ്ട് ഉണ്ട്ണ്ട് എങ്ങനെ? ആ അതെ, അതെ അവിടെയും പിള്ളേരുണ്ട്.
ആ ഉണ്ടണ്ട് വലിയ മക്കള ആ സ്കൂള് കള കഴിഞ്ഞു കോളേജ്. ഓ കഴിഞ്ഞ് ചോറും കഴിച്ച്.
അഹ ഹ ചൊറ്കൈച്ച് റസ്റ്റില്ല.
ആഹ റ റസ്റ്റ്ന്നുംല്ല. ഇച്ചിനേരൊക്കെ ഒന്ന് റസ്റ്റ് എടുക്കും. രാവിലെ തുടങ്ങുന്ന പണിയല്ലേ?
ആഹ അതെ അതെ ഹേ ഹേ എന്തോായിരുന്നു. ഇന്ന് സ്പെഷ്യല്?
സ്പെഷ്യൽ ആായിട്ടൊന്നുല്ല. ഇന്ന് മീൻകറിയായിരുന്നു. മീൻകറിയും പിന്നെ നത്തോലി തോരനും വെച്ച് അവിയലക്ക വച്ച് അങ്ങെ സാധാരണ നമ്മള്.
യ്ക്കുന്ന പോലെ ന്നെ ആ ഇവിടെയും നിങ്ങൾക്ക് നത്തോലി, ഞങ്ങൾക്ക് ചൂടാ ചൂടയെന്നു.
ആ ഞങ്ങള് എനി- എനിക്കറിയാം. ചൂട് നമ്മള് നെത്തോലിക്ക് ചൂട എന്ന് പറയും. അത് നെത്തോലിയക്കെ ഇത്തിരിയും കൂടെ ചെറുതല്ലേ?
ആ അതെ അതെ ഞങ്ങളിവിടെ ചൂട കറി വെച്ചു ചൂട വറുത്തു. ത്തു. അങ്ങനെ
അതെ അത് കായലീന്ന്, ഞങ്ങളെ കായലീന്ന് കിട്ടുന്നാതിനാ ചൂടാന്ന് പറയുന്നത്. ചെ തീരെ ചെറുത് ആ ചിലപ്പോ നിങ്ങള് ന ലിക്ക് ചൂടാന്നായിരിക്കും പറയുന്നത്.
അല്ല ഇനിയിപ്പം മ ആ നെത്തോലി നമ്മള് ത എന്തായി കണ്ട് കാണുമ്പോ ഇത് തമ്മിൽ വ്യത്യാസംണ്ടോന്ന് എനിക്ക് അറിയത്തില്ലല്ലോ.
പക്ഷെ നിങ്ങള് ചൂട് ചൂടാന്ന് പറഞ്ഞക നത്തോലിക്കാ ചെറുതാണ്. തീരെ ചെറുത് ആ അത് കായലീന്ന്. അതിപ്പ അങ്ങനൊന്നും. കിട്ട അങ്ങനെയൊന്നും കാണാറില്ല. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്.
ഉം ഉം ഉം ഉ
പിന്നെ മീനൊക്കെ കിട്ടുന്ന ഏരിയ ആണോ? നല്ല നല്ല മീനൊക്കെ കിട്ടും തൊടകെ മ് നമുക്ക് അതുമല്ല മീനൊ കിട്ടുന്നതിന് കുഴപ്പൊന്നില്ല.
ഹ് ഹ് ആ അതെ അതെ ട്രോളിങ് ആയത് കൊണ്ട് പിന്നെ അല്ല ബോട്ട് ബോട്ടൊക്കെ പോന്നില്ല ന്ന ഉള്ള വിഷയം ഉള്ള് ഉം വള്ളം ഉം വെള്ളല്ലാം പോകും.
പിന്നെ വേറെ എന്താണ്. സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്? ഉണ്ടാക്കുന്നേ.
സ്പെഷ്യൽന്ന് പറയാൻ അത്ര വലിയ പാച ജഗവതിക്ക ആയിട്ടില്ല. ഹ് ഹ് ഹ ഹേ
മക്കൾക്കെ എന്തെങ്കിലും. തട്ടിയുമുട്ടിയൊക്കെ? ആ അത് എല്ലാവർക്കും കൊറെക്കെ തട്ടിക്കുട്ടാ അറയില്ലോ അതൊക്കെ ചിലതങ്ങ് സയ്സസ് ആകും.
ആ അതെ
ആ
അങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്യാനറിയാം. പിന്നെ അഞ്ചുമണി പലഹാരങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ട.
ആ ഒരു അത് ഒരെണ്ണം എന്നു പറയാൻ വേണ്ടി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും മാ എം
വെറൈറ്റി ആയി വെറൈറ്റി ഒന്നുല്ല നമ്മളെപ്പഴും ഉണ്ടാക്കുന്ന പോലെന്നെ ഉള്ളൂ ആ പിന്നെ ഈ അടുത്ത് പാനി പ്പൂരി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ഉം ആ യാത്രയൊക്കെപോകും ഇഷ്ടമായാ യാത്രയൊക്കെ പോവാൻ ഹഹഹ
അതിന് ഏതുമാവാ എടുക്കുന്ന പാനിപ്പുരിക്ക്
പാനീപൂരിക്ക് നമുക്ക് അത് ഇത് കിട്ടുവല്ലോ വാങ്ങി ഉണ്ടാക്കാനായിട് അതിന്റെ അത് വാങ്ങിച്ചിട്ടു അതിന്റെമസാല അത് എണ്ണ ഇലിട്ട് നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ട് പൊള്ളിച്ചെടുത്ത് ഉ ആ അങ്ങനെ ഞാൻ ചെയ്യുന്നാ മറ്റ പിന്നെ നമുക്കത് പരത്തണം അത് പിന്നെ ശരി ആക്കി
ചോദിച്ചത് ആ അതറിയത്തില്ല ഇങ്ങനെ ഇത് മേടിച്ചിട്ട് ആ ഹ് അതെ കുഞ്ഞുമക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്
ആ ഇത് ഇവിടെ വാങ്ങിച്ച എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതൊന്ന്ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് രണ്ട്മൂന്നാല് ദിവസം ഇരുന്നആയിരുന്നു അപ്പൊ പിന്നെ ആയപ്പോത്തേക്കും വിചാരിച്ചത് ഇരന്ന് കഴിഞ്ഞാൽ പിന്നെ ചീത്തആയിപ്പോകും ല്ലേ ഉള്ളൂന്ന്കരുതി അങ്ങനെ നമ്മുടെ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന്
ആ പുളിയൊക്കെ ചില ചില പാനിപൂരിക്ക് പുളി ഉപ്പ കൂടുതലല്ലേ ആ വെള്ളത്തിന് അതിനകത്ത് ഒഴിക്കുന്നതാര്
ആ നമുക്ക് ആവശ്യം പോലെ എടുത്തിട്ട് ഞാന് യൂട്യൂബ് നോക്കിയാ ഇതിൽ കണ്ടത് ഫസ്റ്റ് കണ്ട് ചെയ്ത് നോകിയതാ അപ്പൊ അതിനകത്ത് ശർ ക്കെ യെ പുളി വെള്ളത്തിനകത്ത് തന്നെ ശർക്കരയും മരഞ്ഞിട്ടിട്ട് ചൂടാക്കും ഒന്ന് ഗ്യാസ് വെച്ച് ചൂടാക്കും പിന്നെ മല്ലിയെല പുതിന എല്ലാം കൂടെ അടിച്ചിട്ട് അതിനകത്ത് നാരങ്ങ നീര് ഒഴിച്ച് അങ്ങനൊക്കെ ചെയ്യും ഉം പക്ഷെ ടേസ്റ്റ് കൊള്ളായിരുന്നു
ആഹ പുളി എന്ന എന്നന്ന് വെച്ച ശർക്കര അങ്ങ് ഭയങ്കരമായിട്ട് ചൂടാക്ക
ആഹ് ഞാനൊന്നു അങ്ങനെ ചെയ്യാത്തൊള്ളൂ ഭയങ്കര തേളച്ചു വരുന്ന രീതിൽ ആ ക്കാതെ ഒന്ന് ചൂടായി വരും അതിനകത്ത് കുറച്ച് ആഹ് മുളക് പൊടിയൊക്കെ ഇച്ചിരികൂടി ഇടുമ്പോ ഒരു കുറച്ചും കൂടി ടേസ്റ്റ്
ആ ആാ ഹാ ചെ ചെറിയ ഓ ശെരി ചെറിയ എരിവും വേണ്ടേ തീരപ്പുളിപ്പല്ലല്ലേ ആഹ ഒരു മധുരവും, എരിവും, പുളിപ്പും എല്ലാം ഉണ്ടല്ലോ എന്റെ ഒരു അന്റെ ഒരു രുചി അങ്ങനെയല്ലേ ആഹ അതന്നെ ഓ നിന്റെരു ഇപ്പണ്ട് പാനിപ്പൊരി ഇത് വേടിച്ച നാൾ കുറച്ച ഉണ്ടാക്കി
ആ ഇതിപ്പോ ഫസ്റ്റ്ടൈം ഉണ്ടാക്കിയതിനാരുന്നു ടേസ്റ്റ്‌ ഉവ്വ് അതല്ലേ അപ്പൊ പിന്നെ പിന്നേം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഉണ്ടാക്കിയപ്പോ
അത്രേം ടെസ്റ്റുവരത്തില്ല ആ അതുനമ്മൾ ആരായാലും അങ്ങനാ നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ചുണ്ടാക്കും അപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ആവുമ്പോ നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല ഉള്ള ഉണ്ടാക്കിയതല്ലോന്നും പറഞ്ഞ് ആ നമ്മൾച്ചിരി ആ ഉണ്ടാക്കും ആ നമുക്കൊരു ഓവറായിട്ടൊരു എന്താ ഒരു ആത്മവിശ്യസമൊക്കെ ആ ഞാനന്ന് ഉണ്ടാക്കി ഇതല്ലേ ന്നു വിചാരിക്ക ആ ഹം ആ ഹം അത്ര ഒരു ശ്രദ്ധ കൊടുക്കത്തില്ല അതാണ് എന്റെ കാര്യം. പിന്നെ ചിലര് പറയത്തില്ലേ ഭയങ്കര കൈപ് പുണ്യം അവർക്കന്ന് അതിന്റെ കാര്യം അങ്ങനല്ല അത് അവർത്രയും അതിന് ശ്രദ്ധ കൊടുക്കും ആ ശ്രദ്ധ കൊടുത്തിട്ട ഇത് ഇത്രയും വരണം എന്നുള്ള ഒരാഗ്രഹത്തോട കൂടി ചെയ്യുമ്പം
ഹേ ഹ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ എൻ കേ ഞൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈം എല്ലാം ബെറ്റർ ആകും
ഹാ അത് എനിക്കും അത് തന്നെ അങ്ങനെതന്നെ ഞാൻ ന്നട്ട്‌ വിചാരിക്കും ഇത് എന്തായിരിക്കും പിന്നെതന്നെ നമ്മൾ ആലോചിക്കും അതായിരിക്കും തിന്റെ കാരണം.
ആദ്യം നമ്മള് യൂട്യൂബൊക്കെ നോക്കി അവര് എങ്ങനെ
ചെയ്യുന്ന അത്രയും സമയംയെടുത്തും അത്രയും ആഗ്രഹത്തോട കൂടിയൊക്കെ ചെയ്യും.
അ
പിന്നെ വരുമ്പം അത്ര ഇതങ്ങോട്ടായി വരത്തില്ല.
എന്താ
ഉം പിന്നെ യാത്രകളൊക്കെ പോവാറുണ്ടോ? ഹലോ.
കേക്കാമോ?
ആ കേക്കാം കേക്കാം യാത്രയൊക്കെ പോവോ യാത്ര പോകുന്ന ആളാന്നോ?
ആ കൊഴ നമ്മടെ പരിസരങ്ങളിലായിട്ട് യാത്ര പോകും അങ്ങനെ ദൂരെ ആയിട്ടൊന്നും പോയി
ആ അല്ല നമ്മടെ പരിസരത്തന്നെ എന്തെല്ലാം ഇഷ്ട ഷ്ടം മ്പോലെ നമ്മള് കാണാത്തതുണ്ട് അത് വേറൊരാള് പറയുമ്പോഴ ഇത് ഇന്നെടുത്തായിരുന്നു എന്ന് പറയുമ്പോഴ
അവടെ ങ്ങെനാ എല്ലാരും യാത്ര പോകാൻ? ഇഷ്ടള്ളോരാന്ന്.
നമ്മെള് ന്തെല്ലാം അവധി ദിവസോം ക്കെ കിട്ടുമ്പോ എല്ലാരൂടെ പോവും. ഉം അത്യാവശ്യം ന്ത്? രണ്ട് മക്കളൊണ്ട് ണ്ട് നെ ഹസ്ബൻറും അമ്മയും ഉണ്ട്.
ആ ഇവിടെയും വീട്ട രണ്ട് മക്കളാള്ളത് മക്കളും ഹസ്ബൻറും.
രണ്ടുപേരും ഫസ് സ്റ്റാൻഡ്‌ ഫസ്റ്റ് സ്റ്റാൻഡേതാന്ന്. കുഞ്ഞുവച്ചാ ആ ഓ അപ്പം ജോലിയാണ് രണ്ട് കുഞ്ഞു മക്കളാവുമ്പോ. ആ അങ്കൻവാടില്. പോയാലും ആ വൈകിട്ട് വരുണ്ടല്ലോ
ആ അംഗനവാടിയിലും ഉണ്ട് പിന്നെ ഇന്ന് മഴ ആയതൊണ്ട് അങ്ങ് വിട്ടില്ല.
ആ അല്ലേലും അല്ല പൊതു പൊതുവെ ബാക്കി എല്ലാ കോഴസും കൂളും കോളേജും പിന്നെ പ്രൊഫഷണൽ
ആ പറയത്തില്ല പറയത്തില്ല. അങ്ങനെ അതെ. അതുകൊണ്ട് ഞാൻ മാത്രല്ല നമുക്ക് നടന്ന് കൊണ്ടാക്കാൻ പറ്റുന്നില്ലാര്ന്നു ഭയങ്കര കാറ്റൊക്കെ ആായിരുന്നു. പ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങ് മടിച്ച്. ഉം അ കൊറച്ച് നടന്ന് പോവനുള്ള ദൂരവേഒള്ള് പ്പൊ ഞാനെന്നും നടന്നാ കൊണ്ടു പോകുന്നത് അപ്പൊ നമ്മള് ടൂവില്ലറിലാ ക്കിയാലും
ആ അതല്ല ഇപ്പഴത്തെ മഴ പെയ്ത് മഴ നനഞ്ഞാലും പനിയൊക്കെ പെട്ടാ പെട്ടന്ന് വരും പനി പിന്നെ ഒരാക്ക് വന്ന ഒരു കുടുംമ്പാ ത്തിലെല്ലാർക്കും ആയിക്കോളും അത്പ്പോഴത്തെ പനി വന്ന പെട്ടെന്ന് പോക ഈ ച്ചു ചൊമയൊക്കെ വന്നാലേ മാറത്ത്
മാറത്തില്ല മാറത്തില്ല അത അത് മാത്രല്ലയ് ഇവർക്ക് പെട്ടെന്ന് ഏറിയ പനി പിടിക്ക്
അത് കുഞ്ഞുങ്ങളങ്ങനല്ലേ ഒരാൾക്ക് ചെറിയ കൊച്ചുങ്ങളകുമ്പോ അവർക്ക് പ്രതിരോധശേഷി കൊറവായിരിക്കത്തില്ലേ.
അവ അവർക്ക് ആർക്കെങ്കലും വന്നാ പിന്നെ നമ്മൾ മൊത്തത്തി ആശുപത്രിയിലായ അവസ്ഥ എല്ലാർക്കും
സത്യന്ന് ആ കുഞ്ഞുളവുമ്പോ അവരെ നമ്മൾ എടുക്കേം നോക്കെയും ചെയ്യുന്ന നമ്മള് അല്ലെ അ അപ്പം നമുക്കും പെട്ടെന്ന് വരും പിന്നെ ഇപ്പൊ അംഗൻവാടി ബിരിയാണി ഒക്കെ ഉണ്ടോ?
ഇല്ല ഒന്നാ അറിഞ്ഞത് എന്തുവാന്നാ അറിയത്തില്ല.
ആ ആ ആ ഇടക്ക് ഇടക്ക് വെച്ചൊക്കെ ഉണ്ടായിരുന്നല്ലേ മുട്ട ബിരിയാണി ഒക്കെ കൊടുക്കു ആയിരുന്ന
മുട്ട ബിരിയാണി ഉണ്ടായിരുന്നു ആ അപ്പോഴക്കെ പിന്നെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടാ വരുന്നത് എന്തോ കഴിച്ചത് ന്ന് ചോദിക്കുമ്പ പറയും ഞങ്ങളിന്ന് ബിരിയാണി ആരുന്നു.
ആന്നല്ലേ അത് അതില് ക അ കൊച്ച്ങ്ങക്കെ ക്യാരറ്റ് ഒക്കെ ഇട്ട് ഇ ബീൻസി കാരറ്റ് ഒക്കെ ഇട്ടിട്ട് സ് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ ബിരിയാണിയാക്കി എടുക്കുവര് ആ ചിക്കൻ തോത്തി എടുക്കുമ്പം
ക്കി എടുക്കും.
എന്നിട്ടൊരു മുട്ടയും പുഴുങ്ങി വയ്ക്കും. ആ അന്നരം കൊച്ചുങ്ങള് അതൊക്കെല്ലേ കഴിക്കുന്നേ.
അതാ എല്ലാർക്കും അതാണല്ലോ ഇഷ്ടം കഴിക്കാനായിട്ട്.
ശരിയടാ അന്നെ വിളിക്കാ ഇനി ശരി ഓക്കെ ശരി ഓക്കെ എച്ചേക്കുവാന്നേ.